ഹലോ ഹലോ
ഹലോ
ഹലോ
ആ
ഹലോ ഹലോ ആ കേക്കണില്ലേ ഹലോ
ഹലോ കേക്കുന്നില്ലേ
ആ കേക്കിണ്ടാർന്നില്ല ഇപ്പൊ കേക്കിണ്ട്
ആ
പിന്നെ എന്ത് ചെയ്യണേ
ഇവിടെ കടയ്ക്കാണ് ചോറുന്നരൊക്കെ കഴിഞ്ഞു കിടയ്ക്കാണ്
അതെ ആഹ് പിന്നെ പിന്നെ എന്താണ് ഭക്ഷണം ആഹ് ഭക്ഷണൊക്കെ കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് ഇരി
ആഹ് വല്ല സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി
സ്പെഷ്യൽ ഹ് വെജിറ്റബിൾ തന്നെയാണ് പച്ചക്കറി തന്നെയാണ് പിന്നെന്താ പറയ്
കുട്ടി എന്താ കരയുന്നെ ഇവിടെ സ്പെഷ്യൽ സ്പെഷ്യൽ എന്ന് പറയാനൊന്നുമില്ല മീന് കുമ്പളം കറി ഉപ്പേരി
അതെ ഇന്ന് വെജിറ്റേറിയനാല്ലേ
ആഹ്
ഉം ഉം ഉം പിന്നെ പിന്നെന്താ എന്തേലും കൃഷി ഇല്ല അന്ന് ഉച്ചവരെ മഴ ഇണ്ടായിരുന്നു ഇപ്പ വെയിലായ്
ആഹ്
ഉം പിന്നെ എന്താണ് അവിടെ കൃഷിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടോ
ആഹ് ഇബെടെ പാടത്ത് ഇപ്പൊന്നും വെച്ചിട്ടില്ല വായ വെക്കാൻ നിക്കണണ്ട് പിന്നെ ഇവടെ അങ്ങനെ ചെറുതായിട്ട് റ്റ് വീടിന് നല്ലോരം പച്ച മൊളക് വഴുതനങ്ങ അങ്ങനെയൊക്കെ ചെയ്യും
ഉം അതെ ആരാണ് ഇവിടെ ആഹ് ചെറിയ തോതിലുള്ള നിക്ക്ണ്ട് ചീര പിന്നെ മൊളക് അങ്ങൻത്തൊക്കെ പിന്നെ കു കുമ്പളങ്ങ മത്തങ്ങ്യ അതൊക്കെ ഉം ഉം പിന്നെ ആരാണ് ഇതൊക്കെ അത് ഞാനും പിന്നെ അമ്മ എല്ലാരും ചെയ്യും ഇബടെ ഞങ്ങളാകെ മൂന്നാളൊള്ളൂ ഞാൻ മൂന്നാളും കൂടീട്ട്
അമ്മയും അച്ഛേനു മാത്രേ ഒള്ളൂല്ലേ
ആഹ് അമ്മെ അച്ഛനും മാത്രള്ളു
ഉം ഇവടെ കൊറെ ആളുകള്ണ്ട്
അതെ കൂട്ടുകുടുംബാണോ ഉം പിന്നെ അതുകൊണ്ട് നേ എങ്ങനെ പണികളൊക്കെ നേരത്തോട് കഴിയോ അതോ വഴുകോ
ചെലപ്പം നേരം വൈകും അവിടെങ്ങനെ ഇരുന്ന് മടി പിടിച്ചിരിക്കും അല്ലാന്നിണ്ടെങ്കി വേ പോരും
പിന്നെല്ലാരും കൂടിയിട്ടാവുമ്പോ വർ
ആ വർത്താനം പറഞ്ഞ് ആങ്ങനിരിക്കും അവിടെ വേഗം ഒരുങ്ങോ പരല്ലേ
ഏയ് എവിടന്ന് നേ നേക്കൊന്നും ഒരുതില്ല എന്താച്ച മോനുണ്ട് ആദ്യം ഞങ്ങള് മാത്രമായിരുന്നപ്പ വേഗം കഴിഞ്ഞാർന്നുട്ടാ പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേയ്ക്കെല്ലാം പണികളും കഴിഞ്ഞിട്ട് വെറുതിരിക്കും പക്ഷെ ഇപ്പൊ മോനും കൂടി ആയ അപ്പോളെ ഒരാൾക്കെ പണിയെടുക്കാൻ പറ്റുള്ളൂ അമ്മയ്ക്കൊ അല്ലെങ്കി അതൊക്കെയാണ് ബുദ്ധിമു അവൻ സമ്മതിക്കില്ല ഉം അവന് അവനെ എടുത്തിട്ടി ഇല്ലേ ഒരു പകലൊറക്കം കുറവാ
ആ
രാത്രി ഉറങ്ങും അവന് ഒരു വയസ്സ്
ആ
അപ്പ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അപ്പൊ അതുകൊണ്ട് പണികള് തീരുമ്പോഴേക്ക് ആഹനടക്കും നടക്കും നടക്കല് പഠിച്ചിറക്കണു
ഉം
പിന്നെ ആളങ്ങനെ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചർക്കണോ ഓടിക്കാന് വണ്ടി ഓടിക്കാനൊക്കെ പഠി അങ്ങനെ ആ ഞാന് പഠിച്ചിട്ടുണ്ട്
ഓട്ട
ഞാന് സ്കൂട്ടി നന്നായിട്ട് ഓടും ഓടിക്കും നല്ല ഓടിക്കും പിന്നെ കാർ ഓടിക്കാൻപ്പോ ആദ്യം ഞാന് സ്കൂട്ടിയുടെ ലൈസൻസ് എടുത്താരുന്നു എനിക്ക് സ്കൂട്ടി ഉണ്ടായിരുന്നു പിന്നെ കാറ് ഇപ്പ അടുത്ത് ഞാൻ പഠിച്ചത് പ്രഗ്നന്റ് ആവണന്റെ ന്റെ തൊട്ട് മുന്നേ കാറ് ഓടിക്കാൻ പഠിച്ചു ലൈസൻസ് ഒക്കെ എടുത്തു പക്ഷെ നല്ല അങ്ങട് എന്താ പറയാ നല്ല നമുക്ക് ഒറ്റയ്ക്ക ഒരു വണ്ടി എടുത്തിട്ട് പോവാൻ ആയിട്ടില്ല ലൈസൻസ് എടു എടുത്തിട്ടുണ്ട് അങ്ങനെ അപ്പൊ നമ്മള് കാറ് റോട്ടിൽ ഓട കൊക്കെ ചെയ്തിട്ടാണോ നമുക്ക് ലൈസൻസ് കിട്ടാം
ഉം
അതൊക്കെ കിട്ടി ഉം ഇനി നമുക്ക് എത്ര ലൈസൻസ് എടുത്താലും നമ ക്ക് വണ്ടി സ്വന്തായിട്ട് ഓടിച്ചിട്ട് ഒരു പരിചയം
ഉം ഇനി ഹസ്ബന്റ് വരുമ്പോ ഒന്ന് നോക്കിയാ മതി ഉം അപ്പ സൈഡിലിര്ക്കാ ഇങ്ങനൊരാളായിലേ.
അതെ പക്ഷെ എന്താന്നറിയോ അമ്മേനിം അച്ഛനിം കിട്ടൂല മാത്രല്ല നമുക്ക് കിട്ടൊക്കെ ചെയ്യുമ്പം പക്ഷെ എന്തന്നറിയോ ആള് എന്താ പറയാ അവർക്ക് കൂടുതൽ ഇതായിരിക്കും നമ്മള് വണ്ടി ഓടിക്കുമ്പോളേ എവിടെങ്കിലും പോയി ട്ടുവോ എന്നുള്ളൊരു വ്യാഗുലത കൂടുതലുണ്ട് അങ്ങനെ നമ്മക്കും പേടിയാവും അങ്ങനെ ന്നാലും പ്രാക്ടീസ് ചെയ്യണം ഞാൻ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം ആവുമ്പ്ളിക്കാണ് പ്രഗ്നന്റ് ആയത്. പിന്നെ ഓടിക്കാനും നോക്കാനൊന്നും നിന്നില്ല.
അയ്മക്ക് പോവാൻ മടിയേക്കാരം
മടിയാവും അതന്നെ. ഇനി നോക്കണം ന്നുണ്ട് പഠിക്കണം. പിൻ ഏഹ്?
വീ ട്ട്ക്ക് പോവലില്ലേ?
വീട്ടിലേക്ക് പോവാറുണ്ട് ഞാനിപ്പ അടുത്ത് പോയാ എനിക്കിപ്പോ ഹലോ ഹലോ ഹലോ ആഹ് കേ ക്ക്ണ്ല്ലേം
ആഹ് കേ ക്ക്ണ്ട്
ആഹ് പിന്നെ ഇടക്ക് സൗണ്ട് ഇങ്ങനെ കേ ഹലോ
ഇച്ച് കേക്ക്ണണ്ട്ഇങ്ങക്ക് കേക്കണില്ലേ
ആഹ ഇക്ക് കേക്കണ്ട് കേക്ക്ണ്ട് ഇടക്ക് സൗണ്ട് ഇങ്ങനെ പോവും അപ്പൊ നമ്മള് ആ ഇടക്ക് സൗണ്ട് ഇങ്ങനെ പോവും അപ്പോ ക ട്ടാക്കിയിട്ടൊന്നും പോവണ്ട അത് തന്നെ ശരിയാവും ട്ടോ
വീട്ട്ക്കൊന്നും പോവല്ലേ
ആ വീട്ടിലേക്ക് വീട്ടിലേക്ക് ഞാനിപ്പ അടുത്ത് പോയിട്ട് വന്നുള്ളു എന്താച്ചാ എനിക്കെ കണ്ണിന്റെ മുഖ കളില് ഒരു കുരു വന്നിട്ട് മുഖം മൊ ത്തം നീരെടുത്തിട്ട് മുഖ പ്പാകെ വീർത്ത് ആകെ വയ്യാണ്ടായി കണ്ണൊന്നും കാ ഒരു കണ്ണ് തുറക്ക ക്കാനെ പറ്റാണ്ടായി അങ്ങനെ ഞാന് വയ്യാണ്ട് എന്താ പറയാ ഡോക്ടറെടുത്തൊക്കെ കാണിച്ചു അപ്പൊ അങ്ങനെ ന്ന് വീട്ടിക്ക് പോയി കൊറച്ച്സം അവിടെ നിന്ന് ഭേദായിട്ടാ വന്നത്
ആ പണികളും കുട്ടീനെ നോക്കലും ഒക്കപ്പാടെ നട്
പറ്റില്ലേ പ റ്റില്ല നമ്മളൊക്കെയണെച്ച കണ്ണിന് വേദനയട്ടേ നമ്മക്ക് ഒരു സ്ഥലം മാത്രല്ല കണ്ണും തലേം കവിളിന്റെ ഭാ ഗും ചെവിയുടെ ഭാഗം ഒക്കെപാടെ നമ്മക്ക് എന്താ പറയാ വിവരം വിങ്ങലായിട്ടുള്ള ഒരു വെ ദന വൈ നിക്കാൻ പറ്റാണ്ടായവിടെ
മം
പിന്നെ ആകുരു വലുതായിട്ട് അതങ് പൊട്ടി കണ്ണിന്റെ തൊട്ടടുത്തായിട്ട് അത് പൊട്ടി അതിന്റെയുള്ളീന്നു കുറ ചെലും ചോരിയും ഒക്കെ വന്നതിന് ശേഷമാണ് അത് മാറിയത് എന്നിട്ട് കണ്ണു ഡോക്ടറെ കാണിച്ചു കണ്ണില് മരുന്നും ഒക്കെ തന്നു കണ്ണിന്റെ ഉള്ളില് തേക്കാനൊരു ഓയിൽമെന്റ് അങ്ങനെയൊക്കെ തന്നു അതൊക്കെ തേച്ചിട്ട് പിന്നെ ഇപ്പോ ഭേദായി സമാധാനമായി
ആ ആ
പ്പൊ കൊഴപ്പില്ല
ആ
പിന്നെ പോവാറില്ലേ വീട്ടിലേക്ക് പോവാറില്ലേ
ഇല്ല ഇപ്പൊ കൊറെയി പോയിട്ട് പെരുന്നാക്കൊന്ന് പോയി പോന്നു മറ്റേ സ്കൂള് മദ്രസ് സുള്ളതുകൊണ്ടേ
ആ ആ ശരി അപ്പൊ ഹസ്ബൻഡ് എവിടെയാ ഹസ്ബൻഡ് നാട്ടിലുണ്ടോ
ആ നാട്ടിലിണ്ട്
നാട്ടിലുണ്ടല്ലേ
ആ ലോങ് വണ്ടിൽ പോവാണ് ഡ്രൈവർ കാണ്
ഡ്രൈവറാ ശരി എന്നും വീട്ടിക്ക് വരുവോ
ഇല്ല ആഴ്ചയിലുള്ളൂ വരിയാ അവിടെ ഉം കമ്പനിയില് ഓയിൽ ഉണ്ടാക്കും മീൻപൊടി മീൻ കൊണ്ട് ഓയിൽ ഉണ്ടാക്കണ കമ്പനിയില് ഉം മീനോണ്ടു ഓയിൽ ഉണ്ടാക്കും
അതെങ്ങനാത്
അത് മിഷീനിലിട്ടു അരച്ച് ഉം മീനായി ണ്ടാക്കും മീനോയില് കേട്ടിട്ടില്ല ആ അതാ മീനോയില് അങ്ങനെ അത് ശുദ്ധീകരിച്ച് അതിനു നല്ല റേറ്റുവാണ് അതെ എന്തിനുപയോഗി എന്നുവെച്ചാലേ ഒരു പൊടി എപ്പോയും തീറ്റ അങ്ങനെ കേട്ട്. പോണോ...?
അത് ശരി. ആ ഓയില് എന്തിനാ ഉപയോഗിക്കാന്ന് അറിയില്ല.. അല്ലെ..?
ഇല്ല... ങാ.. അയിന് നമ്മള് വെളിച്ചെണ്ണ.. അങ്ങനെയൊക്കെ ഉപയോഗി.. ങേ..
നമുക്ക് ഒരു ഓയില് വരുന്നുണ്ടല്ലോ.. എന്താണ്... സൺ ഫ്ലവർ ഓയിൽ അല്ലാതെ...? വേറൊരോയില് പാക്കറ്റില് നമു കിട്ടൂല. ആ ഓയിലാണോ...?
അല്ല അതല്ല.
ഉം ഉം
ച്ച്
അത് ഗുളിക അതാണോ മീൻ ഗുളിക ഇണ്ടാക്കണതാണോ.
ഇല്ല അ ഇതല്ല, ഓയില് ഇണ്ടാവും. അത് ശുദ്ധീകരിച്ച് പ്പോ ആ സ്മെല്ലൊന്നും ഇണ്ടാവുല്ല.
അത്ശരി ഞാനതാദ്യായിട്ട് കേക്കട്ടോ.
ഉം.
ഉം ഉം അത് മീനിന്റെ ഒര് ര്, മീനിന് ഒരു നെയ്യുണ്ടല്ലോ അതൊക്കെ ഉടോയിലാക്കണത്. എന്ന ശെരി.
അഹ്, കമ്പിനിയില്ലേ ഡ്രൈവറ.
ഉം ഉം, അങ്ങനെ അത്, അത് പാർസൽച്ചേയ് ആ ഡ്രൈവറാണോ.
ആ ആഹ് അത് കമ്പനിയിൽ കൊടു കൊണ്ടുരൂല്ലേ. ആദ്യയൊക്കെ ഹാർബറിന്ന് മീൻ എടുക് ക്കേണ് ഇപ്പ പിന്നെ മറ്റേ മീന്റെ വലിയ തലേളൊക്കെ ഉണ്ടാവൂലേ. അതാണ് ഏർ ക്ക
ഇന്നാ ആയിശേരി.
അതെ ഹാർബറിന് ഉം ഹാർബറിന്. പോയിട്ട് നേരെ, വണ്ടി കെയറ്റി വരും.
ഉം
അത് ഫ്രഷ് മീനാക്കാരം ആഹ് ആഹ്